ണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നോ?
നല്ല വിശേഷം
ആഹ് എന്താ പരിപാടി? ഫുഡൊക്ക വെച്ച് കഴിഞ്ഞോ?
അടുപ്പത്ത്ണ്ട് തെളപ്പി ആ വേവായിട്ടുണ്ടാവും കറി ഒന്നും വെച്ചിട്ടില്ല മീനൊക്കെ നന്നാക്കിത് ഫ്രിഡ്ജിൽ ഇണ്ട്.
ആഹ്
അപ്പൊ അതെന്തൊക്കൊക്കെ ഒരു തട്ടിക്കൂട്ട് കറി വേണം പിള്ളേരൊക്കെ സ്കൂളി പോയാ അതാണ് അവര് വരുമ്പോത്തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം
ഇണ്ടാക്കണം ആ കുട്ടികൾക്ക് ഇപ്പോ അങ്ങനെ ഇഷ്
ആഹ് ആഹ് ഉം ഉം അതന്നെ
ആ ആരോഗ്യത്തിന് വേണ്ട അതന്നെ ആരോഗ്യത്തിന് വേണ്ട ഒന്നും അവര് കഴിക്കണില്ല ആഹ്
പൊരിച്ചത് പൊരിച്ചത് വായിക്ക് ടേസ്റ്റ് ഉള്ളത്
വേണ്ടത് നമ്മൾ ചെറുപ്പത് അതെന്നെ നമ്മള് ചെറുപ്പത്തിൽ എനിക്ക് തോന്നണു നമ്മള് ഭക്ഷണം കഴ് ച്ചതിന്നൊക്കെ ഒരുപാട് വ്യത്യാസ ഇപ്പ ഇവര് കഴിക്കണ നമ്മള് മറ്റേ കാച്ചിൽ പുഴു ത് കിഴങ്ങ്, ഏഹ് മാ
പക്ഷെ അതൊക്കെ നമ്മുക്ക് അന്നും അന്ന് കഴിച്ചവർക്കും ഇപ്പൊ കഴിച്ചവർക്കും എല്ലാവർ ക്ക് അന്ന് ഇന്ന് അത് ഇഷ്ടമാണ് പക്ഷെങ്കി ഇപ്പോഴുള്ള മക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല അല്ലെ അങ്ങനെയാണ് ഉം ഇപ്പോഴും ഞമ്മക്ക് അത് ഭയങ്കര ഇഷ്ടമല്ല അത് കിട്ടിയാ മ്മുക്ക് കഴിക്കാനും ഇഷ്ടമാണ് ആഹ് ആ ഉം ഉം പക്ഷെ ഇപ്പോള്ള മക്കക്ക്
അതെ അതെ നമ്മളെ ഈ മറ്റേ ഇതിന്റെ സൈഡിലൊക്കെ ഉള്ള ചീര ക്കില്ലേ നമുക്ക് വേടിച്ച് രാന്ന് പറയും ഒരു കുൻ ഇങ്ങനെ എലകള് ഏ ഉള്ളത് ചെറിയ ചെറിയ എലകളുള്ള വേലിച്ചീര അതൊക്കെ അതിന്റെ
ഒരു കായും പിന്നെ നമ്മൾ മൂക്കുത്തി ആ ശെരിയാണ് ചെറുപ്പത്തിൽ ഞങ്ങൾ മൂക്കുത്തിയാക്കി ഇരുന്ന് കളിക്കുമ്പോ അതെല്ലായിടത്തും ഉണ്ട്ല്ലേ ഉം അ എന്ത് ഇഷ് ടാണ് ൻക്കയ്ൻ്റെ ടേസ്റ്റ് എന്തോ
അതിന്റെ ടേസ്റ്റ് ഇഷ്ട്ടോണ അത് അത് നല്ല ടേസ്റ്റ് അല്ലേ അതിങ്ങനെ പറിച്ചിട്ട് അത് പറിച്ചു വന്നിട്ട് അ ഇങ്ങനെ കുനു കുനാന്നു അരി മറ്റേ സവാളേം ഈ ഉണക്കമുളകും ഇട്ട് സവാള അല്ലെങ്കി ഉള്ളിയും മൊളകും ചതച്ചിടും അത് വയ്ക്കും അപ്പൊ ഇതിനി കൊറച്
ആ അത് ഇത് വാടി കഴിഞ്ഞാ കൊറച്ച് ണ്ടാവുള്ളു ആ ചിക്കിയിട്ട് അതില് ഉം എന്റെ നാത്തുനു അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് മുട്ട ചിക്കീനിക്ക് മുട്ട ചിക്കിയതന്നല്ല അങ്ങനെ നല്ല ഷ്‌ടാണ് ഒലത്തണത്
അത് അത് കൊറച്ചൊള്ളെങ്കിൽ അ ചെയ്യൂ അല്ലെങ്കിൽ ഇത് മാത്രം വെറുതെ മതി എന്തോരം ചോ എന്തോരം ചോറ് കഴിക്കാം ആരോഗ്യത്തിന് നല്ലത് ഇപ്പൊ പിള്ളേർക്ക് ചീര കൊടുത്ത
ങ്ങനണ്ട്
ആഹ് ചീര ചീര അങ്ങനെ താളിക്കും മുരിങ്ങലയും താളിക്കും
ആ എല്ലാം ഇലക്കറികളല്ല എല്ലാം താളിക്കും അതുപോലെ പടവലങ്ങ ചുരക്ക അതും താളിക്കും
ഉം അങ്ങനെ ഈ കഞ്ഞി വെള്ളത്തി താളിക്കും ഞങ്ങടെ ഇവിടെൊന്നും ഇല്ലാട്ടോ
കഞ്ഞിവെള്ളത്ത് താളിക്കറഞ്ഞ പച്ചമുളക് ഉള്ളി ചെറിയ ഉള്ളി എണ്ണേല് എങ്ങനെ നമ്മള് ഇത ഇത് ഒലത്തൊക്കെ ഉണ്ടാക്ക പോലെ അങ്ങനെ ഇതാക്കിട്ട് ഇലട്ട് പിന്നെ കഞ്ഞി വെള്ളം ഒഴിക്ക
ആഹ് വെറുതെ കഞ്ഞിവെള്ള ഒഴിച്ച ആ ഇവിടെ മുരിങ്ങല ഒക്കെ ഞങ്ങള് പറഞ്ഞോണം പരിപ്പ് വെച്ചിട്ട് താളിക്കാണ് ചെയ്യാറ് നല്ല ഉഷ് കറി പോലെ തിങ്ങല അതൊക്കെ ഇത് ഇതൊന്ന് വേ പിള്ളർ കൊടുത്ത കഴിക്കൂലെ
അതൊന്നുമല്ല ഉം ഉം പക്ഷേ വടകളൊക്കെ ഉണ്ടാക്കി കൊടുക്ക ഞാൻ ഒരു ഒരു കുറി എന്റെ വീട്ടില് മത്തങ്ങല്ലേ മത്തങ്ങൻറെ എല ഇണ്ടായിട്ടേ ഞാന് പിന്നെ ഇ കട്ലറ്റ് ഉണ്ടാക്കി കൊടുത്തു അപ്പോ ഇതാ രണ്ട് മൂന്നിലക്ക് എടുത്തിട്ടുള്ളൂ പിന്നെ മത്തങ്ങ അങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി പീസാക്കി ഇതായി ആ ഉരുളക്കെഴങ്ങിലൊക്കെ അങ്ങനെ ഇട്ട് നമ്മള് സാധാ അങ്ങനെ കടലറ്റ് ണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട്
അ സാധാ കട്ലൈറ്റിന്റെ പോലെ തന്നെ ഇതിനകത്തോട്ട് ചേർക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ ഇതുങ്ങള് തി
ആഹ് ആഹ് അങ്ങനൊക്കെ ആ ഡിഷൊക്കെ കയിക്കുവല്ലോ കട്ലെറ്റ് അങ്ങനെ ന്യൂ ഡിഷ് അങ്ങനെ അതുപോലത്തെ ഡിഷുകളൊക്കെ ഇപ്പോ വെ ക്കുവാ ആവശ്യം
ആഹ് ഞാനെ ന്ത് ചെയ്യും ഈ ഈ പറഞ്ഞോണം ഏ ഇങ്ങനെ കറി ഉണ്ടാക്കൂ എന്റെ മൂത്ത കുട്ടി ഈ ഇലക്കറികളൊക്കെ ആണെങ്കിലും ന ഇഷ്ടമായിട്ടല്ല നിർബന്ധിച്ചാലും കഴിച്ചോളും ഇളയത് ചെറുതാണ്
ആ പിന്നെ നമ്മള് അവര് പേ കിച്ചാൽ മതി പല്ല് കാൽസ്യ കൊറവാണ് പല്ല് വേ അങ്ങനെ വരും അതൊക്കെ ഇത് കൊണ്ട്ണ്ടാകും ണ്ട് ഇലക്കറികള കഴിക്കാക്ക്പോ പല്ലൊക്കെ പൊടിഞ്ഞുവും പല്ലുവേദന ഇണ്ടാവാനൊക്കെ കൂടുതലുണ്ട്
അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മള് ക എന്തെങ്കിലൊ പേടിപ്പിച്ചാ കഴിക്കുന്നത് അതുപലെന്നെ കുട്ടികള് ചായ കൊടുക്കാൻ പാടില്ലാന്ന് പറയും ഏ അ അത് നമുക്ക് പണ്ടുള്ളവർക്ക് അത്റിയില്ലായിരുന്നു അവരെ ഇപ്പൊ ആ ചായൊക്കെ കൊടുത്താണ് കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നമ്മക്ക് ങ്ങനെ ഫോണും പിന്നെ ച്ച ഡോക്ടർമാരോട് സംസാരിക്കാനുള്ളരു ഇതൊക്കെ കിട്ടിയപ്പോ ഡോക്ടർമാര് ഇപ്പോ പറയും നമ്മുടെ ചായ കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ലാന്ന് ഉറക്കക്കുറവും ് ഇങ്ങനെ അവർക്കൊരു മന്നത പോലെയൊക്കെ വരും അപ്പൊ എന്റെ കുട്ടി ചെറുപ്പ ത്തിലെ ചായ ചായ ഇപ്പൊ വല്യ അപ്പാപ്പന അമ്മാമ്മൊക്കെ ചായ കൊടുക്കും ക്കുമ്പോ ഞ അവര് അവര് അവര് അവര് കൊടുക്കും അപ്പൊ നമുക്ക് അവരോട് പറയാനൊരു ഇത്ണ്ടല്ലോ അപ്പൊ ഞാനെന്ത്തു ചെയ്തു കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് ചായ കുടി ഇങ്ങനെ ഉറക്കംരും ഇങ്ങനെ് നമുക്ക് ഇങ്ങനെ മന്ന അതുപോലെ വരും പിന്നെ അലർജി വരും എന്നൊക്കെ പറഞ്ഞ കൊടുത്തു അതേ പിന്നെ അവനത് കൈകൊണ്ട് തൊട്ടിട്ട് കേട്ടില്ല
പക്ഷെ അതല്ല എന്റെ രണ്ടാമത്തെ മോന് ഈ സ്ട്രോങ് ചായല്ല കടലൊക്കെ കിട്ട കിട്ടണ എല്ലാവും ഇങ്ങനെ കുടിക്കും അതൊ എന്തൊ ഇഷ്ടമാണ്പ്പൊ ഞാൻ പറ അങ്ങനെ കുടിക്കാൻ പ അതൊ വെ ഷർട്ടിലെ ഒന്ന് മെല് ആക്കിയൊക്കോ ടി എന്തോരം കറുണ്ടാവും അതിേല് ഇല്ലേ അപ്പൊ അതല്ല നമ്മള വൈ ത്തിലാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവന്റെ അടുത്ത് മിക്കവാറുംനമ്മള് പാലൊക്കെ കൊടുക്കുക പാല് പാലും വെള്ളം
ആ പാലും നമ്മൾ പലും പ ഒരുപാട് അതി
ആ അധികം ആ കുർ കുഞ്ഞുങ്ങൾക്ക്റ്റല പാല് കൂടു
ആ കുഞ്ഞുങ്ങൾക്ക് കട്ടി കുടില്ല വെള്ളം കൂട്ടി അതന്നെ അതന്നെ വെള്ളം കൂട്ടിച്ചേർക്കണം അപ്പൊ കുഞ്ഞി കുട്ടികൾക്ക് ഇതൊക്കെ കപക്കെട്ട് വരാൻ ചാൻസ്
ആഹ് അതിണ്ട്
ആ പണ്ട് ഇതിന് പച്ചമരുന്നൊക്കെ ണ്ട് അപ്പൊ നമുക്ക് എന്താ നമുക്കും ഇപ്പ ഇ നമ്മള് ചെയ്യ പ്പ എന്തെലും
പക്ഷെ അതല്ല പറയണ പണ്ട് കട്ടൻ ചായൊക്കെ കുടിക്കാൻ പറ്റിയിരുന്നു അതെന്തുകൊണ്ടാന്ന് ച്ചാ അന്ന് നമ്മൾ കഴിക്കണ ഭക്ഷണത്തിനൊക്കെ അതിനെ ഇതാക്കാ മറി കിടക്കാനുള്ള ഭക്ഷണങ്ങള അന്ന് കഴിച്ചത് ഇന്ന് നമ്മൾ എല്ലാ ഭക്ഷണവും ഇതല്ലേ വിഷം ചേർന്നത് മായം ചേർനത് അങ്ങനെയല്ലോ അതുകൊണ്ടാണ്
ആ
അങ്ങനെ എണ്ട് അല്ലെ അങ്ങനെയല്ലേ അങ്ങനെ ആവാനും സാ ആ് അതാണ് ആ അതാണ് സംഭവം പണ്ടുള്ളോലും നല്ലോണ്ണം കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിന്ന അല്ലേ തേയിലെ വെള്ളം നിറഞ്ഞ് അവര് തിളപ്പിച്ചു കുടിക്കും
പക്ഷെ ദതിനനുസരിച്ച് അവര് പടിയെട് പണിയെട്
ആ ആ ജോലി ചെയ്യും അ അതിനുള്ളഅര് അ അവരെ ഭക്ഷ അന്നത്തെ ഭക്ഷണത്തിന് എല്ലാ വിറ്റാമിന് എല്ലാനും അടങ്ങിയിര് തിന്നോ മണ്ണ്ന്ന് കിട്ടണ ഇപ്പത്തെ മണ്ണും വിഷം കലർന്നത്
എല്ലാം വെഷമാണ് നമ്മള ഇങ്ങനെ ചിരിക്കുന്നുന്നേ ഉള്ളൂ
ആ നമുക്കൊരു രോഗം എപ്പോഴാ വര്അ എങ്ങനെ വര്അ ഒന്നും പറയാൻ പറ്റ് റ്റുഏല ആഹ് ല്ല ഉം
ഇപ്പൊ പ പച്ചക്കറികളും മീനും എറച്ചിയും എന്ത ആഹാരം കഴിച്ചാലും നമുക്ക് പൊ ഇ എതിനകത്തൊക്കെ എന്തൊക് കെ ദോഷങ്ങളോള്ളേന്ന് പറയാൻ പറ്റണില്ല അ പിന്നെ വിശ്വസിച്ച് കഴിക്കാ ഫ്രഷ് ആയിട്ടുള്ളത് നമ്മള് ഫ്രഷ് ആണെന്നും പറഞ്ഞ് വാങ്ങിക്കുന്നതൊക്കെ എത്രത്തോളം വെശാണെന്നുള്ളത് അറിയെല്ല പിന്നെ എന്താ വഴി വെ വീട്ടിൽ പന്തവരും ഏത് പച്ചക്കറികളാണെങ്കിലും ഇപ്പ മീനാണ്
ഞാൻ പറയും ആഹ് ഞമ്മുക്കൊരു ഒരു ആടിനൊക്കെ വാങ്ങ കുഞ്ഞുങ്ങൾക്ക് പാലുകൊടുക്കാൻ ആട്ടും പാാലും കൊടുക ആക്കാനൊക്കെ ഞൻ പറയിണ്ട് ഹസ്ബൻറ്റിറ്റടുത്ത്
ആ ആ അതിന് നോക്കാം പക്ഷെ ഭയങ്കര പാടാന്നേ നമ്മൾ കുട്ടികളും ഇതൊക്കെ ഉണ്ടെങ്കില് ബുദ്ധിമു ട്ടാ ആ കരച്ചില് മാത്രല്ല നമ്മളിങ്ങനെ ഏഹ് ഈ ഇതുങ്ങളെ നോക്കാന്ന് തന്നെ ഇ അതിന് സ്ഥലം
ആഹ് ആ അവസ്ഥലൊക്കെ ഉണ്ട് പക്ഷെങ്കി അതല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പള്ളവർക്ക് അതിനു ബുദ്ധിമുട്ടാണ് ഞമ്മളോരോ കാരണങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും അല്ലെ
അതെ അതെ ബുദ്ധിമുട്ടാണെന്നല്ല ഇപ്പൊ നമ്മള്ടെ ഒരു നമ്മള് ജീവിക്കുന്ന ചുറ്റുപാ ടും അങ്ങനത്തെ രീതിയാണ് ഫുഡിന് പണ്ടൊക്കെ ആ പ ഒക്കെ നമ്മളിങ്ങനെ കൂട്ടുകുടുംബങ്ങളായിട്ട് താമസിക്കണേ അപ്പൊ നമ്മളിങ്ങനെ ഏഹ് ചോറ് വെച്ച് കഴിഞ്ഞാ ഈ ആടിന് കൊടുക്കാ വേണ്ടി ട്ട് പൊറത്തുന്ന് മറ്റേ എന്താണ് അതിനേ കനി കഞ്ഞിവെള്ളം ഉണ്ടാവും പൊറത്ത് നിന്ന് നമ്മളൊരു പിണ്ണാ എന്താ പറയാണെ അയിനെ അല്ല ആടിന് കൊടുക്കണ തവിട് തവിടല്ലേ ആടിന് കൊടുക്ക്ന്നേ അത് വാങ്ങിക്കാം ഏഹ്
ഉം ഈ പല സ്ഥലത്തും പല പോലെ കൊടുക്കും ഞമ്മുക്ക് പിണ്ണാക്ക് കിട്ടുന്ന കൊപ്ര പിണ്ണാക്ക് കൊടു ക്കും കപ്പലണ്ടി പിണ്ണാക്ക്കൊടുക്കും അങ്ങനെക്കെ എടയ്
കൊടുക്കും ആ അപ്പ ഇതൊക്കെ ഇതൊക്കെ ആഹ് ഇപ്പൊ ഇത് ഇതക്കങ്ങനെ നമുക്ക് ഇപ്പൊ പൊറ തോന്നും പോയി വേണ്ട നമ്മടെ വീട്ടി തന്നെ ഇത്ങ്ങക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ മരവും ഇ പ്പോ ഏലകളാണെങ്കില് കളും മറ്റേ പ്ലാവേലണെങ്കി പ്ലാവേലേം അങ്ങനെക്കെ നമ്മുടെ വീടുകളിൽ തന്നെ കിട്ടും പക്ഷെ ഇപ്പ അങ്ങനെല്ല അ ഇപ്പൊ അങ്ങനെയല്ല മരങ്ങളൊക്കെ വെ- ട്ടി വരും പ്ലാവേതാ മാവ് എവിടെയാന്നൊന്നും നമുക്കറിയില്ല പിന്നെ നമുക്ക്
സിറ്റാണ് ഇപ്പോ എല്ലാ സംഭവങ്ങള് കൊണ്ടും
ഇപ്പൊ അതിന്റെ ലഭ്യത കുുറവൊക്കെ നമുക്കപ്പ വ വളർത്താനുള്ള ഒരു കോഴികള വളർത്താൻ തന്നെ ഇപ്പൊ ഒരു പറമ്പിലെ- പറമ്പിന്ന് അപ്പറത്തെ പറമ്പിലേക്ക്- പോയി പോയി-
പിന്നെ അവിടെ ഒച്ചപ്പാടായി ബഹളായി ആ് അതെ ശെരി എല്ലാഒക്കും എന്താ കോഴികളെ കൊണ്ട് ഭയങ്കര ശല്യാണ്-
അങ്ങനെ പറയും ഉ വരുുള്ളൂ അത് അതങ്ങനെയാണ് അവര് അവരുടെ സ്ഥലത്തണ നമ്മ- വളന്നാൽ- വെച്ചെക്കണഅവര് മേയാൻ നടക്കണ സ്ഥലത്ത നമ്മൾ നട്ട് വെച്ചക്കണേന്നൊളളരുചി---ആ- അത് പിന്നെ നമക്ക് അതിനുള്ളരു ഇതൊക്കെ നമ്മൾ നോക്ക്
ആ ആ അതന്നെ അതിനുള്ളതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ വളർത്താൻ പാടുള്ളൂ ഒരാള- ഇഷ്ടം ഇഷ് അങ്ങനെയന്ന്- ഇതാകാതെ നമ്മള ഒന്നും വളർത് ത്താൻപാടില്ല എല്ലാ മൃഗങ്ങളേ- അയൽവാസികൾക്ക് എല്ലാനു ഇഷ്ടം ആ അപ്പോഴാണൽ എാത്തിും നല്ല
പണ്ട് പക്ഷെ അങ്ങനെയല്ലായിരുന്നേ പണ്ട് എല്ലാ വീടുകളിലും ഈ സാധനം
ആ് പണ്ട് ലേലി മതിൽക്കെട്ട് ഒന്നും ഇണ്ടായില്ലല്ലോ
ആ അപ്പൊ എല്ലാവർക്കും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് പോവാനും അങ്ങനെ പ്രശ്നങ്ങളും കുറവായിരുന്നു ഉ അങ്ങനെ എങ്കി ശരി ഞാൻ പിന്നെ വിളിക്കാട്ടോ ആഹ ആഹ്